കേക്കുന്നില്ലേ?
ആഹ് കേൾക്കണ്ട് ഇപ്പ കേക്ക് ക്ക്ന്ന്ണ്ട് ഇപ്പോ റെഡി ആയി തോനുന്ന്.
വിശേഷം?
ഒക്കെ നല്ല വിശേഷം.
നല്ല വിശേഷല്ലേ ഇവിടെ മഴ പിടിച്ചിട്ടുണ്ട് ഇടിമു ഇടി ഇണ്ട് മിന്നുണ്ട് ഇടിയില്ല മിന്നു
ഇവിടെ മഴയിണ്ട് നല്ല മഴ ഒന്ന് പെയ്ത്.
മഴ ചെറുതായിട്ട് പൊടിഞ്ഞിട്ട് പോയി ഇനി പെയ്യോന്നറിയില്ല.
ആ ഇന്ന് ഇന്ന് ഇടിയൊന്നും ഇല്ലാത്ത കാലാവസ്ഥയാണ്, ഇടിയൊക്കെതിന് മുന്നുണ്ടായിരുന്നു. ടി ടിം ല്ലെന്ന് മഴണ്ട് ആ ഇടിയില്ല ഇടിം ആഹ് ചെർതായിട്ട് മഴണ്ട് ആ അതന്നെ ഇവടിം എന്താ ഫു ഡ്കഴിച്ചോ?
ഫുഡ് കഴിക്കൻ അത്രേ രാത്രിയത്തെ ആവുന്നത്രേ ഇല്ല ഇല്ല ഫുഡ് കഴിക്ക്‌ണ അത്രേ അവിടെയോ ആയോ കഴിക്കാനയോ?
രായില്ല എന്താണ്ന്ന് ന്ന് എന്ത മക്കളൊക്കെ ഇവിടെണ്ട് ന്നെന്താ ഫുഡ്ഢിന്?
ഇന്ന് ചോറ് അല്ല പിന്നെ എന്താ മ ഇത് ഉം ദോശ
ദോശ്
ദോശയും മുട്ടക്കറി ഉം എടയക്ക ടക്കട ആ എടക് ക്കന്തേലും മാറ്റം വര്തും ദിവസം ഒന്നന്നെ ഇല്ല ചോറെന്നെ വേണംന്ന് നിർബ ആന്നെ
ആഹ്
കൊറത്തോട്ട് കഴിക്കാറുണ്ടോ
എടക്കൊക്കെ ഉം നിങ്ങള് എങ്ങനെയാ മുട്ടക്കറിയൊക്കെ വെക്കാറ്
മുട്ടക്കറി ഞങ്ങള് ഞാന് ആ അരച്ചിടാതെ വെക്കും അരച്ചിട്ടും വെക്കും മുട്ടക്കറി വെക്കുന്നത് പിന്നെ നമ്മ ആ തേങ്ങ അരക്കാതെ വെക്കും എനക്ക് തേങ്ങ അരക്കാതെ വെക്കുന്നതാ കൂടുതൽ ഇഷ്ടം ഉള്ളി ഉ ഉള്ളി പച്ചമുളകി
ഏ കൊറ കൊറവല്ലെ ഉണ്ടാവുള്ളൂ?
ആ ഓവറായിട്ട് കറി വേണ്ടല്ലോ. നമ്മള് കൊറച്ച് പിന്നേ ആ ചോറിനൊക്കെ ആണെങ്കില് കുറച്ച് ആ ചാറായിട്ട് വേണ്ടത് ഇപ്പൊ മറ്റേ ദോശക്കൊക്കെ ആണെങ്കിൽ ഒ റോസ്റ്റാക്കീട്ടും നമ്മള് കഴിക്കും കുഴപ്പവൊന്നും ഇല്ല ഉം ഉള്ളീം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ വഴറ്റീട്ട്
അങ്ങനെ നമ്മള് മീൻ മുളകിടണ മാതിരി അങ്ങനെ വെക്കൂലേ?
ത് ആഹ് അതിനാത്ത് മസാലൊക്കെ ഇട്ട് ആകും. ഉണ്ട് മുളകുപൊടി മഞ്ഞൾപ്പൊടി പിന്നെ. ഇച്ചിരി ഗരം മസാല പൊടി. മീറ്റ് മസാലണ്ടെങ്കിൽ അത് ഇടും, ഇല്ലെങ്കിൽ ഗരം മസാല പൊടി ഉം. അതൊക്കെയിട്ടിട്ട് കുറച്ച് ആഹ് തിളച്ച വെള്ളം ഉണ്ടോ. നല്ല ചൂട് വെള്ളം. ഒഴിച്ചിട്ട് ആഹ് ഏഹ് ചാറു പരുവത്തിലാക്കും. ആഹ് മല്ലിപ്പൊടി ഇട്. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാലല്ലേ നമുക്ക് കറി.
കൊറച്ച് കറി ആഹ് കൊഴുപ്പ് കിട്ടുള്ളൂ.
കറിവേപ്പിലെയ്ക്കെ ഇട്ടിട്ട്. അങ്ങനെ ഇണ്ടാക്കും എന്നിട്ട് അതിന്റെ മുട്ട മുട്ട പുഴുങ്ങീട്ട്. അതിന്റെ തോട് കളഞ്ഞിട്ട് അത് ആഹ് ഇട്ടിട്ട്.
ഉം ഉം ഉം മക്കളൊക്കെ എന്ത് ചെയ്യണു ആ ഞങ്ങള് ഞാൻ അങ്ങനെയല്ല ഞാൻ തേങ്ങരച്ചാണ് കൂടുതലും വെ പിന്നെ ഇവിടൊക്കെ കറിയായിട്ടൊന്ന് വേണം മുട്ട വെക്കാണെങ്കി മുട്ടക്കറി വെക്കാണെങ്കിൽ തേങ്ങരച്ചാ വെക്ക. അല്ലാത്ത മീൻകറി അങ്ങനൊക്കെ ആണെങ്കി ഇങ്ങനെ മൊളക്
അതെല്ലെ? നിങ്ങക്കൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് വിഭവങ്ങളൊക്കെ ഇണ്ടാക്കാൻ അറിയല്ലോ അല്ലെ? എനിക്ക് നിങ്ങളെ ആഹ് ഫുഡ് ഭയങ്കര ഇഷ്ടാണ് സ്നാക്സ് എന്തൊക്കെ ഉണ്ടാക്കീലേ ഉന്നക്കായ എന്തൊക്കെ ഹേ എന്താ മുട്ട് മുട്ട മുട്ടമാ ല
മുട്ട മ മ് മ് അതൊക്കെ മ് മ് മ്അങ്ങെ
നിങ്ങളിന്നാണല്ലോ നമ്മളൊക്കെ പട്
ഒക്കെ പഠിച്ചല്ലേ എനിക്കെന്നും മീൻകറിയാണ് മ്- കറി മീൻ പൊരിച്ച ഒക്കെ ഒ മ് ചപ്പാത്തി ഇണ്ട്- ചോറൊണ്ട്-
ആഹ് രണ്ടുമൊണ്ട് കുട്ടികൾക്ക് എന്താ ഇഷ് ചപ്പാത്തിഷ്ടാണാ?
ആ കു കുട്ടികക്ക് ചോറ് തന്നെയാണ് ഇഷ്ടം ഓല ഉപ്പാക്ക് ചപ്പാത്തി ഇഷ്ടം അങ്ങനെ ഇണ്ടാക്കി-
അങ്ങനാ ഒള്ളെ ആഹ്- ഷുഗർ ഒക്കെണ്ടോ?
ഇല്ലി ഇല്ല ഷുഗറൊന്നുല്യാ- ചപ്പാത്തി, മീൻകറിയൊക്കെ ഉണ്ടാവുമ്പോ ഇഷ്ടാണ് ചപ്പാത്തി മീൻകറി എന്നും എന്നും വെക്കൂല ഓരോ ഓരോ ദിവസം ഓരോ കറിയല്ലേയായിരിക്കും ഉണ്ടാക്കുക അപ്പൊ മീൻകറി അങ്ങന് ചിക്കനൊക്കെ ഉണ്ടാവുമ്പോ-
ആഹ് ഹ
ചപ്പാത്തിയെക്ക അങ്ങന-
അതെല്ലെ നിങ്ങൾ എങ്ങനെയാ ചപ്പാത്തി ഇണ്ടാക്കുന്നെ പൊടി വാങ്ങിച്ചിട്ടാണോ അല്ലാ ആ റെഡിമെയ്ഡ് അതെ ആ ആ ആട്ടായിട്ട് എന്നല്ലേ അതെ അതെ ആ പഴയ പോലത്തേ അല്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആട്ട നല്ല- ഇതാണല്ലേ കൊഴപ്പൊന്നുല്ല പഴയ പഴയ ആട്ട നമുക്കൊരു മ് ഒരു ടേസ്റ്റ് വ്യത്യാസൊക്കെ ഉണ്ടാറുണ്ട്- ഞാൻ അധികം ഒണ്ടാക്കുന്ന ചപ്പാത്തി കൊണ്ടാ ഉം അത്രല്ലേ വേണ്ടുവല്ലേ പൂരി ഇണ്ടാക്കാറില്ലേ
ആഹ് പൂരി രാത്രിയില് ഇണ്ടാക്കൂല രാവിലെക്കാ-
ആഹ് ആഹ് പ ഇത് പത്തി പത്തിരി പത്തിരി ഒന്ന് പത്തിരി ക്ക് അങ്ങനെ എണ്ണയില്ലല്ലോ അല്ലേ
ആഹ് ഇല്ല അതൊക്കെ മ് രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മ് രാത്രിയില്- ഒന്നുങ്കി ചോറ് അല്ലെങ്കി ചപ്പാത്തി ഇങ്ങനെ ദോശയൊന്നും ഉണ്ടാക്കൂല അതൊക്കെ- രാവിലെ
അതെല്ലെ നമുക്ക് എങ്ങനെയൊന്നുമല്ല നമ്മൾ ദോശ പിന്നെ ബ്രെഡ് ബ്രെഡോ കഴിക്കും ബ്രെഡിൽ മു മു ആ ബ്രെഡിനകത്ത് മുട്ട മുക്കിയിട്ട് അത്‌ തന്നെ ഇതൊന്നും ഇടൂല ല്ല പൊടിയൊന്നും ഇടൂല മൈദ അങ്ങനെ ഒന്നും ചേർക്കുല ബ്രെഡ് പീസ് ബ്രെഡ് പീസ് നമ്മള് മുട്ട കലക്കി ഒഴി - ക്കില്ല എന്നിട്ടതിനാത്തും മുക്കീട്ട് രണ്ട് വശം കൂടെ മുക്കീട്ട് ഏഹ് പാനുണ്ടല്ലോ പാനില് നെയ്യ് പുരട്ടണം നെയ്യ് കൊറച്ച് ആ ഓവർ പ്പായിട്ടല്ല ഏഹ് ജസ്റ്റൊന്ന് മൊരിഞ്ഞെടുക്കേണ്ട നെയ്യ് മാത്രം ഇതാക്കിയിട്ട് അ അപ്പുറോം ഇപ്പറോം മറിച്ചിട്ടിട്ട് എടുക്കും
അതൊക്കെ രാത്രി കഴിക്കാ
ആഹ് കുട്ടികൾക്ക് ഇഷ്ട്ടാണത് അവർക്ക് ചോറിനോട് അത്ര വല്ല്യ താൽ പരില്ലാ മൂത്താള് തീരെ എമ്മൂ മൂത്താള് രാത്രി പിന്നെ ചോറ് തീരെ കഴിക്കില്ല ആക്ക് ജിമ്മിനൊക്കെ പോവും ഇപ്പഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാല് എന്താ പറയാ കൊറച്ചൊരു തടി കൂടിക്കഴിഞ്ഞാ പറയും ഉയ്യോ ഞാൻ ഓവറായി തടിയായി എ പിന്നെ ഫുഡ് വേണ്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് പതിനേഴ് വയസ്സേ ഉള്ളോ ക്ക് ജിമ്മിന് ഏഹ് ജിമ്മിനൊക്കെ പോയിട്ട് തടി കുറക്കണ്ടപ്പോ
നമ്മുക് പിന്നെ അത്തരം ഇതൊന്നുല്ല്യ ഒക്കെ സ്ലിം ബ്യൂട്ടി എന്നെ അല്ലല്ല വലുതന്നെയാണ് പിന്നെ ഇതൊന്നുല്ല്യ അങ്ങനെ
ഉം ആ ഇല്ലാലേ ഓവറ് തടിയൊന്നുല്ല്യ അത് ഹയ് റ്റിനനുസരിച്ചിട്ടുള്ള വെ എന്താ വേറെ കെ വെയിറ്റ് ഒള്ളുവള് ന്നിട്ട് അവക്കൊരു തോന്നല് അപ്പൊ അവൾടെ കൂട്ടുകാരികളൊക്കെ കൊറച്ച് ആ ആ അവളുടെ കൂട്ടുകാരികള് കൊറച്ച് ആ കൊറച്ച് സ്ലിം ആയതുകൊണ്ട് അവളും അവളും വിചാരി ആ നിനക്ക് ഓവറായിട്ട് തടീണ്ട്ന്നുള്ളത് പക്ഷെ മെലിഞ്ഞ ഞാൻ പറയും ആ അത്യാവശ്യത്തിന് വേണ്ടുന്ന തടിയില്ലെങ്കില് ശരിയാവൂല മെലിഞ്ഞു പോയാല്
ആ നീ രാവിലൊക്കെ എന്താഴിക്കപ്പോ ഇപ്പ രാത്രില് ഇത് കഴച്ചാല് ദോശ ക്ക് കഴിച്ചാ
ന്നില് ഉം രാത്രിങ്ങനെയൊന്നുല്ല പുട്ട് ണ്ടാക്കും തേപോലെ ചപ്പാത്തി പൂരി
ന്തൊക്കെണ്ടാ മുട്ടയപ്പോ അതെ അതെങ്ങനെയുണ്ടാക്കങ്ങള്
മുട്ടയപ്പംനമ്മള് ഓ ആ എണ്ണേല് ആ നമ്മള് പിന്നെ പച്ചരി ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കുതിർത്ത് വെക്കു അല്ലോ കുതിർത്ത് വെച്ചിട്ട് രാ രാവിലെ ഞാന് പുലർച്ചെയാണ് കുതിർത്ത വക്ക അന്നട്ടൊരു രാവിലെ ഒര് ഒരു അഞ്ചു മണി കുതുർത്തുവെച്ചാൽ ഒരേഴുമണിക്ക് അരക്കും അരക്കുന്ന സമയത്ത് നമുക്ക് അതിന് അരിക്കനുസരിച്ചിട്ടുള്ള ചോറ് ചോ ആ ചോറിടും പിന്നെ
ഒരു കപ്പ് അരിയൊക്കെയാണെങ്കി എത്രെ ചോറ് ഇടും
പ്പരിക്കാണെങ്കില് ഒരു കൈല് ചോറെടുള്ളൂ അങ്ങനെ ആ രണ്ട് കപ്പ് അരിക്ക് രണ്ട് കയ്യില് ചോറിടും വലിയ കയ്യിലല്ല ഒരു ഇടത്തരം കൈയില് അപ്പൊ അതിനകത്ത് ഒരു കപ്പ് അരിയാണെങ്കിൽ ഒരു മുട്ട ചേർക്കും നിർ ട്ട് അരക്കും നല്ല ലൂസ സാക്കില്ല നമുക്ക് കോരി ഒഴിക്കാൻ വേൺ പറ്റുന്ന ഭാഗത്തിലാക്കിട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കും ഉപ്പ് ചേർത്തിട്ട് അരച്ചിട്ട് അവിടെ വെച്ചിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആവുമ്പോ നമ്മള് എണ്ണ ഏതാണ് ഞാനധികം റിഫ് ഫൈൻഡ് ഓയിലാ ഉപോഗിക്ക എനിക്ക് വെളിച്ചെണ്ണയുടെ ചൊക അങ്ങനെ പി ഇഷ്ടല്ല
ശരി അത് നമ്മക്കിങ്ങനെ നമ്മളെ ചെറിയ കൊറ ച്ച് ഓയില് വെച്ച് അങ്ങനെ ഇണ്ടാക്കാൻ പറ്റൂല്ലല്ലേ നമ്മളീ ഉണ്ണിയപ്പൊക്കെ ഇണ്ടാക്ക
അത് ന്യൂട്ടപ്പത്തി എന്തായാലും എണ്ണ കുടിക്കൂടാ നമ്മള് മറ്റേ ആ ആ ഈ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് എടുക്ക ഏ എടുക്കുന്ന നല്ലത്
രാവിലെ രാവിലെ പിന്നെ ഓയിലി ഭക്ഷണങ്ങളോട് എത്ര താല്പ ൽപര്യല്ല
ആ ഓയിലി ഭക്ഷണം അങ്ങനെ ഞാൻ ഓ എപ്പോഴും ഒന്നും അ ക്കറില്ല മുട്ട ഇപ്പ സ്ഥിരമോന്നും അ റില്ല കൊറേ ആയി ആക്കാതെ അപ്പൊ കുട്ട്യകള് ആ ഈ ഇടക്ക് ക്ക് വല്ലപ്പോഴും ആക്കും പിന്നെ പിന്നെ ട്ട് ഇടിയപ്പം ഇപ്പൊ റെഡിമേയ്ട്
ആ അതൊക്കെ ഇപ്പ റെഡിമെയ്ട് ആണ് കിട്ടും അങ്ങനെ മാവ് ലേ
അതെ അതെ ആ അല്ല റെഡിമെയ്ഡ് ഇത് അതന്നെ കിട്ടും നമ്മള് എന്ത ചെയ്യന്ന് പറഞ്ഞാല് അത് വാങ്ങിച്ചിട്ട് ഒരു ഇരുന്നൂറ്റി അൻപതോ ങ്ങാണ്ടാണെന്ന് തോന്നുന്നു അതിലൊരു അൻമ്പത്തഞ്ചെണ്ണം ഉണ്ടാവും ആ നമ്മള് ആവശ്യ ത്തിനുള്ളത് എടുത്തിട്ട് വെള്ളം ആഹ് തിളപ്പിക്കാൻ വെക്കും അതിനകത്തു ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ട് ഉപ്പുണ്ടാവില്ല ആ എന്നിട്ട് അത് തിളച്ചിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ നമ്മുടെ ഈ റെഡിമേഡ് ഇടിയപ്പം അതിലിട്ട് വെക്കുവാ ഒരു മിനിറ്റേ വെച്ചൂടൂ. അധികം വെച്ച് കഴിഞ്ഞാല് ഇതായിപ്പോം എന്നിട്ട് ആ ഓ ആ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമ്മള് അത് എടുക്കാ എടുത്തിട്ട് ആ അരിപ്പേടെ അരിപ്പ കൈയിലുണ്ടല്ലോ അരി പ്പ കയിൽ എടുത്തിട്ട് മാറ്റിവെക്കുക എന്നിട്ട് തേങ്ങ വേണമെങ്കിൽ തേങ്ങയിടാ അതിനാത്ത് തേങ്ങ ഇ ടാ അല്ലെങ്കിൽ ഉം തേ തേങ്ങാപ്പാലോ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് ആ കുട്ടികൾക്കെല്ലാ ഇഷ്ടാണത് ഉം കറി വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടാ അതിന്. തേങ്ങാപ്പാലിണ്ടായാ മതി പി പിന്നെ ചിക്കന് ചിക്കനൊക്കെ ആക്കുന്നുണ്ടേ ങ്കിലോ ക്കോ നമ്മള് പിന്നെ ആ പിന്നെ പത്തൽ ഉണ്ടാക്കും നെയ് പ ത്തലുണ്ടല്ലോ?
ആ ആ ആഹ് അതുണ്ടാക്കൂലേ?
പിന്നെ വേറൊന്നുല്ലടാ ഞാന് മഴ വര ണ്ടോന്ന് തോന്നുന്നു ഞാൻ എന്നാലെ വിളിക്കാം പിന്നെ വിളിക്ക ഓക്കേടാ ആഹ് ശരി ആഹ് ശരി